ഹലോ ആ ജോലിയൊക്ക കഴിഞ്ഞോ
ആഹ് ജോലി കൊർച്ചൊക്ക കഴിഞ്ഞു
ഏ ഫുള്ളൊന്നും കഴിഞ്ഞിട്ടില്ലേ
ഇല്ലേ
ഏ
ഞാന് കൊർച് മുറ്റത്ത് കൊർച്ച് പണിണ്ട് ഇനി അപ്പൊ മുറ്റത്തെ പണിക്കർങ്ങി പുല്ലൊക്കെ വളർന്ന്ട്ടേ കാട് വെട്ടാനും പുല്ല് വെട്ടാനു ഒക്ക ഇണ്ടായിന് ആക പുല്ല് ആയിരുന്നു കൊർചീസായിട്ട് നോക്കല് ഇല്ലെയിരുന്നു അപ്പൊ വെയിലൊക്കെ അർചപ്പോ പിന്നെ ഉം അപ്പ അയിമക്ക് നിന്നപ്പോ ചായിം കടിക്കെ ആ ച്ചു പുല്ലാണ് ഒരു മഴ പെയ്താ മതി
അതന്നെ ഒരു മഴ പെയ്ത ആക പുല്ല് വരാണ് ആ എല്ലാ വീട്ടിലുല്ല അവസ്ഥ ഇതന്നെണ് പറേ ഇത് മ മക്കള സ്കൂൾക്ക് പർഞ്ഞയ്ച്ച് നമ്മള പണി ഇതും കഴിഞ്ഞ് പിന്ന കൊർചെരം ഒന്ന് റസ്റ്റ് ഇട്ക്കട്ടെ വിചാര് ച്ച അവ്ടെ ഇര്ക്കും ഒരു ദിവസം നോക്കൂല മുറ്റത്ത്ക്ക്
കൊർച്ചീസായിട്ട് നോക്കീട്ട് ഇല്ലേനി അ
ആ
അതന്നെ മുഴുവനായിട്ടില്ല ന്നട്ട് പ്പൊ കൊർച്ച് ഇട്ത്ത്ട്ട് എർങ്ങിയതെയിരുന്നു അപ്പൊത്തിന് കോഴങ്ങി ഇഞ് വെയിലും കൂടി അർച്ചു
അതന്നെ ആ വെയില അർക്കുമ്പം നമ്മക്ക് തീരെ കയ്യൂലെ വെയിലാവുമ്പം തീരെ കയ്യൂല പിന്നിം മഴയാവുമ്പ അങ്ങനെ മഴ ആവുമ്പോ പിന്നെ പറിക്കാനും കയ്യൂല
ആ അതാണ്
മയൊണ്ട് പോർത്ത്ക്ക് എർങ്ങാ ആ മയൊണ്ട് പോർത്ത്ക്ക് എർങ്ങാനും വയ്യ അതാണ്. പണിക്കതാണ് ഇങ്ങനെ ഏകദേശം, ഇങ്ങനെ കഴിഞ്ഞു കൊണ്ടിരിക്കന്ന്.
ആഹ ചോറക്കായോ?
ചോറ് ആഹാ ചോറൊക്കെ ആയി, ചോറയി കറിയായി. മീന് അടുപ്പത്തിണ്ട് ഇപ്പോ.
ആഹ,
അങ്ങനെ ഓരോ ജോലിയിലും ഇങ്ങനെ. ആഹാ മക്കളുണ്ട് മൂന്ന് പേരുണ്ട്, ഒരാൾ അംഗലവാടി പോയിട്ടുണ്ട്.
ആഹാ,
ബാക്കി രണ്ടു പേര് ഇവിടെ ആയലോക്കത്ത് അവിടക്ക്- പോയിക്കണം അവിടെ- കുട്ടികളെപ്പവിടെ കളിക്കണ്ട്.
ആഹ എന്താ പറ. ശനിയാഴ്ചയും, അംഗൻവാടി ശനിയാഴ്ച ഉണ്ടല്ലോ അല്ലേ, ആഹാ എനിക്ക് മൂന്നാളുണ്ട്.
ആഹ അവിടെ ശനിയാഴ്ച അവധിയാണ്.
ആഹ, ആഹാ, ആഹ, ഇവിടെ ഇല്ല സ്ക്കൂള് ശനിയാഴ്ച.
മക്കളൊന്നും ഉണ്ടായ പണി കയ്യല്ലല്ലേ. ഓലെ വഴത്താല അങ്ങനെ നടക്കണം.
ആഹ സ്കൂൾ പറഞ്ഞഴച്ച പിന്നനെ എടുത്ത.
ആഹ് സ്കൂൾക്ക് പറഞ്ഞഴച്ചാ, അമ്മക്ക് നമ്മളെ പണി ഇങ്ങനെ എടുത്തു പ്രശ്നല്ലല്ലോ. നമുക്ക് നമ്മള് ജോലി എടുത്താ പന്ത്രണ്ട മണി പന്ത്രണ്ടായിരം- ആകുമോതിന് ബാങ്ക് കൊടുക്കുമ്പോതിന് നമുക്ക്കു- കൂടാം.
ആഹ ഓര്ണ്ടാവബോ ഇരട്ടിപ്പണിയല്ലേ.
അത്തന്നെയാണ് ഓല ഉണ്ടാകുമ്പോ ഓല മ്മള ഒരു വാഗസൈഡ്- നന്നാക്കി പോരീക്കരാം അപ്പോ- അതിന, ഇവിടെ വന്ന കാണ്ട് അത് വലിച്ചിട്ടുണ്ടാവും. അപ്പോ എനിക്ക് ദേഷ്യം വരുന്ന- സംഭവണോ അത് ആ ഒരു പണി.
ആഹ്,
നമ്മള ഇങ്ങനെ എടുത്ത് ആഹാ ആൺകുട്ടികളാണേ.
മൂന്നും ആൺകുട്ടിയോളാ.
ആഹ് മൂന്നും ആൺകുട്ടിയോളാ.
ആഹ കച്ചറ കൂടോ.
ആഹ കൊഴപ്പല്ലാത്ത രീതിയിൽ തല്ലൂടലൊക്കെ ഉണ്ട്. അവ അത് പിന്നെ നമ്മൾ നോ- ആഹ പിന്നെപ്പോ, നമ്മള് നോക്കീട്ട് കാര്യല്ല, പോലെ ചീത്ത- ഉണ്ടാക്കിട്ടൊന്നും കാര്യമില്ല.
ആൺകുട്ടികആകുമ്പോ- പിന്നെറത്ത് കളിച്ചാനൊക്കെ- പോവുവല്ല അല്ലേ?
ആഹാ ഒലധികം പുറത്തന്നെ ആയിരിക്കും, ഉള്ളിൽ വല്ലാതെ ഉണ്ടാവൂല്ല.
ആഹാ,
ആൺകുട്ടികളാകുമ്പോല്ല, പ്രത്യേകതന്ന, ഓലേക്ക് കുറച്ചൊരു ബോളും, ബാറ്റും കിട്ടിയാ. ഓലെ അയിന്റെ ബക്കിൽ അങ്ങനെ പോയിക്കോളൂ, നിങ്ങൾക്ക് എന്ത്ട്ടികളാ? പെൺകുട്ടികള.
എനിക്ക് വലുത രണ്ട് പെണ്ണാ, ചെറുതണാ ആൺകുട്ടി.
വലിയ രണ്ടെളമല്ല വരൊക്കെ എത്രല്ല പഠിക്കണ മക്കളൊക്കെ.
വെല്ലുവിട്ടികളക്കണ് രണ്ടാള്, ഒരാളെട്ടിച്ചു വല്ല മോളുണ്ട് എന്ന. ഓട കെട്ടിച്ചു, പിന്നെ രണ്ടാമത്തെ ഇപ്പ പ്ലസ്ടു കഴിഞ്ഞ് നിക്കാണ് പിന്നെ ചെറുതാണ് ഒന്നാം- ക്ലാസ്സിലെത്തിയിട്ടുള്ളു.
ഹേ.. ഒക്കെ മക്കളൊക്കെ പറഞ്ഞതില് സ്കൂള് ആഹ് സ്കൂള ഉണ്ടാവുമ്പോ മമ്മൂങ്ങനെ ഓരോന്നും പറഞ്ഞാ രീതി തീ നീങ്ങും ഇന്നിപ്പോ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല
ആഹ് മക്കളെ വീട്ടിലുണ്ടാവുമ്പോ അങ്ങനത്തന്നെ
ആഹ് ഇത് ഇങ്ങനെ അ അവിടുന്ന് ഒന്ന് കളിച്ചോ ഉം ചായക്കടി ഇന്ന് പുട്ടായിരുന്നു ന്നിളുപ്പ കടിയാണ് പുട്ടോ എളുപ്പാണ് ഞാ തേങ്ങ കൊണ്ട് കറി വച്ചായിരുന്നു
ഉം
ക എങ്ങട്ട കണ്ട കറി വെയ്ക്ക്
കുട്ടികൾക്ക അങ്ങനെ നിർബന്ധം ഒന്നും ഉണ്ടാവില്ലല്ലേ ഞങ്ങക്ക് ചപ്പാത്തി
ഏഹ് ഇല്ല അങ്ങനത്തെ നിർബന്ധൊന്നുമല്ല നമ്മൾ പിന്നെ എന്താ വെച്ചാല് കാര്യമായിട്ട് ചട്ടിനി പറ്റൂല അങ്ങനത്തെ കറികളൊന്നും പറ്റൂല്ല
ആഹ്
ചട്ടിനി വറ്റന്റെ വലിയോന ഇട്ടോ ചെറിയോന പിന്നെൽ സമ്മയിപ്പിച്ചു നമ്മക്ക് ചെറിയോനെ കണ്ടാമത്തേനൊക്കെ പക്ഷെ വല്യയാക്ക് ഭയങ്കര ഇതാ
അങ്ങനെ ആകുമ്പോള് നമ്മള് കൊടുങ്ങൂ രണ്ട് കാന ഇതൊക്കെ ഉണ്ടാക്കണം അല്ലേ ഇവിടെങ്ങന
അതന്നെ അങ്ങനെ ആകുമ്പോ നമ്മളും കുടുങ്ങണേ നമ്മുക്ക് ഒരു ഉണ്ടാക്കിയാ പോല്ലോ നീപ്പോ ഇതേപോലെയ രണ്ടാമത്തെ ആർക്ക് ഇ ചേക്കള്ളത് ഓന് പറ്റൂല മീനായ ഓന് വല്യ ഇഷ്ടല്ല
ആഹ് ഇവിടെ നമ്മൾ ഉച്ചക്ക എന്തെേലും ഉണ്ടാക്കണോ പെരി ഇതൊക്കെ കൊ ഉണ്ടായതി
ആഹ് അതൊന്ന അവർക്ക്
കുരികൾ പറ്റല ഈന പറ്റൂല അങ്ങനത്തൊന്നും പറ്റൂല്ല ആഹ് ചിക്കൻനാണെങ്കിൽ പിന്നെ ഒരു കപ്പട
ആഹ് കൊണ്ടോ
ആട്ട ഏത് രക്ഷിതാക്കളെ വിളിച്ചാലും തന്നെ പറയല്ലേ സ്കൂളിൽ ചെന്നാ ഈ സ്കൂള മുൻ തന്ന ടീച്ചർക്ക് എന്തെങ്കിലും പറഞ്ഞാൽടി ടീച്ചർമാർക്കും കുട്ടികളെ കുറിച്ച് പറയാനണ്ടായ അവിടെല്ലേ രഷിതാക്കോക്കു തന്നെ പറയല്ലേ ഞാൻ പറയപ്പോത്തെ മക്കൾ വെറും ഒരു ചിക്കനും ബീഫും ഇതിന്റെ ഒരാളായക്കാം ആ പരാതി പരിഭവം ഇല്ലക്ക് ഒന്നുമല്ല പോലെ വേഗം പാത്രത്തിലാക്കി അത് കൊണ്ടുപയിക്കോളും
ആഹ് അതിന്റെ ചെറുത് ഒക്കെ അത്ണ്ടെങ്കി പിന്നെ വാ കൊടുക്കും ഉമാഡോ ഇതൊക്കെടക്കും
അതുണ്ടായ അവക്ക് ഫുഡും വേഗം കഴിയും ഒലക്കിഞ്ഞ ഇപ്പോ മ്മൾ രാവിലത്തെ ചായയും കടിയണോ എന്നാൽ അതും വേഗ ഒലക്കി തിന്നാനൻ അറിയാം ഇക്ക് അറിയാത്ത കേടല്ലേ ഫു ഒന്നും കഴ ഇക്കാക്ക് ഒരു കേടുല്ല ഓൽക്ക് ഇതാണ് ഒൽക്ക് സംഭവ ചിക്കനും ബീഫും ഉണ്ടായ പിന്നെ അതുപോലെ ഉച്ചയ്ക്ക് നമ്മൾ ആഹ് നമ്മളെ ഉച്ചയ്ക്ക് ഇതേ മതി പച്ചക്കറിയ തൊന്നുല്ല അവൾക്ക് വേണ്ട
ആഹ് എന്റെ മക്കളൊന്നും ഒരു ഉപ്പേരി തിന്നില്ല ആകെ തിന്നണത് ഒരു കേബേജ് ഉ പേരി അല്ലാത്തരു പേരി തിന്നേലോ അവിടെന്ന് ഞാനും വാപ്പയും പെണ്ണ്ങ്ങളും ഞങ്ങൾണ്ടാളും ന്നും എന്തെലും ഉപേരിയൊക്കെ കൊണ്ടെന്നാ കറി അങ്ങനെ തന്നെ ഒരു കറിയും പറ്റൂല്ല
വെറും പപ്പടം ചിക്കന് ചെറുദിനൊക്കെ വെ അതന്നെ എന്നിട്ട് ചിക്കൻ കൊണ്ടന്ന കൊറച്ച് മാറ്റി വെക്കല അല്ലാതെ തിന്നൂല രണ്ട് കഷ് ഓന് മാത്രം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കലാണ് അല്ലാത തിന്നണ്ടേ ഇതിന്നിട്ട് നമുക്കൊരു ഇല്ലേ ഓന അല്ലക്ക് വേണ്ട അല്ലെ പിന്നെ ബേക്കറി നിന്ന അങ്ങനെയൊക്കെയാണ്
എന്താപ്പ ചെയ്യണില്ലേ എപ്പത്തെ മക്കള് ഞൻ പറയാ ആ ഇപ്പത്തെ മക്കളാ അത് കിട്ട് അതന്നെ അതന്നെയാണ്
ഓഹ് അതൊന്നല്ലെങ്കിൽ ഒന്നിന് വഴി ഉണ്ടെന് ഞമ്മളൊന്നും കാലത്ത് അതില്ലെന് ഉള്ളത് തിന്നാ അപ്പൊ അങ്ങനത്തെ വാശി ഇതൊന്നു ഇല്ല ആട്ട ഉണ്ടാക്കി തിന്ന അല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടിരും അങ്ങനെയ അല്ലല്ലോ ഒരു ചോദ പക്കക്ക് കിട്ടല്ലേ
അതാണ് കുട്ടികളെ ഇഷ്ടത്തിനാണിപ്പൊ എന്ത് പറഞ്ഞാലും ഇനിയിപ്പോ ഫാസ്റ്റ് ഫുഡ്‌ ആണ് ഒക്ക് വേണ്ടിയന്ന് പറഞ്ഞാല് രക്ഷിതാക്കൾ പോയി ഫാസ്റ്റ് ഫുഡ് കൊണ്ട കൊണ്ടൊന്ന് കൊടുക്കുകയാണ് പുറത്തുന്ന്
ആ ഫാസ്റ്റ് ഫുഡ് ഇവിട അങ്ങനെ ഇവിടെ കൊണ്ടരലില്ല എപ്പഴെങ്കിലൊക്കെ കൊണ്ടരന്നല്ലാതെ എപ്പോഴൊന്നും കൊണ്ടരലില്ല
കൊണ്ടരലില്ലല്ലേ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്കും കൊണ്ടര ഒന്നുല്ല ഇല്ലാട്ടോ എപ്പഴുംഒന്നുമില്ല പക്ഷെ ഇടക്കൊരു ഉപയോഗം ഇല്ലാഞ്ഞാലും പറ്റൂലല്ലോ കുട്ടികൾക്കും ഉണ്ടാവൂലോ ആശ ണാന്റെ ഹസ്ബൻഡ് എടക്ക് ഒന്ന് കൊണ്ടുവരും ഐറ്റംങ്ങൾക്ക് ഉണ്ടാവില്ലേ പൂതി ൾ ഓരോന്ന് ഇങ്ങനെ കണ്ട പിന്നെ നമുക്ക് ഞാൻ പറയും ഫാസ്റ്റ് ഫുഡ്ണ്ടരുന്ന ആ നല്ലത് അമ്മക്കെ ഇവിടെ ചമതി വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ആഹ നമുക്ക് വെള്ളിയാഴ്ച ദിവസം ഏതായാലും നമുക്ക് ഫുഡ് വേണം അപ്പൊ പിന്നെ നമ്മുക്ക് എന്തായാലും അന്ന് മീനോ കാര്യോ ഒന്നും കിട്ടൂല്ല അപ്പൊ ഞാൻ പറയും ചിക്കൻ കിട്ടി കഴിഞ്ഞാല് നമുക്ക് സ്വാഭാവികമായിട്ട് നമക്ക് ഉണ്ടാക്കല്ലോ കൊഴപ്പൊ ഇല്ലല്ലോ നമുക്കിപ്പ ഉണ്ടാക്കാനും കഴിയും പിന്ന ഇപ്പ എന്താറ ഞാനിപ്പൊ ഫുള്ള് യൂട്യൂബ് ഇല്ലാണ്ട് ഏത് സാധനം നമ്മള് വേറൊരാളോട് ചോദിക്കുക ഒന്നും വേണ്ട ഞമ്മക്ക്ന്നെ സ്വന്തമായിട്ട് നമ്മള ഇഷ്ടത്തിന് ഉണ്ടാക്കും ആഹ് നമ്മള ഇഷ്ട്ടത്തിന് എല്ലാതും ഉണ്ടാക്കി കഴിക്കല്ലോ അപ്പൊ അതുകൊണ്ട് പ്രശ്നം ഇല്ലല്ലോ
ആഹ്
അതാ ഞാൻ പറയാ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് കഴിക്കാലോ അപ്പൊ അതുകൊണ്ട് പ്രശ്ന ല്ല എന്ന് പറാണ്
ഉം ശരിയാ
ആഹ അപ്പൊ ഞാൻ മക്കളോട് അധികം പറയല്ല ഫാസ്റ്റ് ഫുഡ് ഓൾക്കൊക്കെ ഫാസ്റ്റ് ഫാസ്റ്റ്ഫുഡ് പറണാ ഭയങ്കര ഇഷ്ടമാണ് ഇവിടത്തെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ ഉപ്പേചി നമ്മള ഇന്ന് പുറത്ത് പോയി കഴിക്കല്ലപ്പിച്ചേ
ആഹ് ആഹ്
ഒക്കെ പുറത്ത് പോകാന്ന് പറയണത് ഭയങ്കര ആഹ് ഞങ്ങള് പുറത്ത് പോയി കഴിക്കാറുണ്ട് ഞങ്ങള് ഇടക്ക് ഒരു മാസത്തില് ഒരു പ്രാവശ്യാം രണ്ട് പ്രാവശ്യൊക്കെ അങ്ങനെ പോകും ഇടക്കൊന്ന് പുറത്ത് പോയി ഓക്ക് ഇഷ്ടമല്ലേ മക്കൾക്ക് ചിലപ്പം മന്തികയിക്കാനും ചിലപ്പം ശവായി ഷവായനെ കൊണ്ട് അധികോം കഴിക്കല് ഞങ്ങള് ഷവായാണ് കാരണം മക്കൾക്ക് അതാണ് ഏറ്റവും ഇഷ്ടം പ്രിയ പ്രിയം അതാണ്
ആഹ് ഷവായി ഒക്കെ നമുക്ക് വീട്ടില് ഇണ്ടാക്കാം ഇവിടെ മക്കള് ഉണ്ടാക്കലുണ്ട് വലിയോര് രണ്ടാളും
ആഹ് ഞാൻ പിന്നെ ഞാൻ തന്നെ ഇള്ളപ്പോ മക്കളും ആയിട്ടില്ലല്ലോ ആഹ് ഞാൻ ഫുള്ളായിട്ട് ഞാൻ ഇതേപോലെ കുക്ക് ചെയ്യും ഫുള്ള് ആഹ് പിന്നെ ആൺകട്ടികള് പറഞ്ഞാ ചെറിയ മക്കളും അല്ലേ അയിന് മാത്രം ആയിട്ടും ഇല്ലല്ലോ ആരും ചെറി ചെറിയ മക്കളാണ് അപ്പം പിന്നെ
ഓല് രണ്ടാളും ഇന്റെ മോക്ക് വെല്യോള് വിര്ന്നന്നാ ഓൽക്ക് രണ്ടാക്കും അതെന്നെ പണി ഓള് അയ് ഞാൻ ചോദിക്കോളോട് ഇജ് അയിനായിട്ടാണൊ ഇങ്ങട്ട് വരണത് ചോയ്ച്ചും ഓള് ഓരോന്നുണ്ടാ അയിനാട്ട് വരണതാ ഓള് അവടെ പറ്റൂല്ലല്ലോ മ്മച്ചേ ഇവടെള്ളല്ലേ പറ്റൊള്ളൂ പരീക്ഷണം ക്കെന്നിട്ട് ഇവടെ ഇണ്ടാക്ക തിന്നാ
ഇന്റെ അവസ്ഥൊക്കെ അങ്ങനെന്നെയ്നി പക്ഷെ ഞാന്ച്ചാല് ഇപ്പം ഞാന് സ് സ്വന്തം വീടായപ്പം ഇപ്പം ഞാനാട്ടൊ ഫുള്ള് കുക്കിംഗ് അല്ലെങ്കി അയ്ൻ്റെ മുന്നെക്കെ ഞമ്മളെ അമ്മായമ്മാരണ്ടാവുമ്പ അമ്മായിമ്മാരെ കുക്കിംഗ് ആഹ്
ഇന്നട്ട് ഓള് വരന്നന്നെ അയിനാണ് ഓളന്നെ പറിം ഞമ്മക്ക് ഞാൻ വന്നിട്ട് അത്ണ്ടാക്കണം ഫിഫാജ് ക്കെ ഉണ്ടാക്കണട്ടെടി മറ്റേത് ഉണ്ടാക്കണട്ടെടി മറ്റേത് മർച്ചത് ഉണ്ടാക്കണട്ടടിയർഞ്ഞ് ഇവക്ക് ഇങ്ങനെ വിളിച്ച് പറിം അപ്പോത്തേന് തന്തേനോട് പറഞ്ഞ് ഓരോ സാധനം കൊടുന്നെച്ച് വൈന്നാരായ ഓൽക്കൊര് മടിയില്ല ഓൽക്ക്ണ്ടാക്കാനുട്ടോ
അതാണ് ഇപ്പത്തെ മക്കക്കൊന്നും മടിയില്ലേ പിന്നെ ഒക്കെ ഈ യൂട്യൂബില്ലേ പിന്നെ ഇപ്പം എന്താപ്പം മടി
ആഹ് അയില് നോക്കികാണ്ടങ്ങനെ ഇണ്ടാക്കാണ് യൂട്യൂബില് കണ്ട്കാണ്ടങ്ങനെ ഇണ്ടാക്കാണ്
ഇന്നായിക്കൊട്ടെന്നാല് ശെരിട്ടൊ